പിന്നെന്താണ്
വേറെ ഞാന്നട്ട് വടെ ഇല്ല്യ രാവിലെ ദോശ കൊടുത്തതന്നെ
അ ആ
പിന്നടീല് ബിസ്ക്കേറ്റും പിന്നെ ബന്നൊക്കണ്ടാര്ന്നു അതക്കെ തിന്ന്ണ്ടെര്ന്നു
ആ അല്ലാ എങ്കിലും ച്ചിക്ക് ല്ലതും കയ്ക്കാൻ കൊട്ക്ക്
ഞ്ഞെളിച്ചൊക്കെ കയ്ക്കാകൊടുക്കും അവള്പ്പളെങ്ങിലാ ഒറങ്ങണ് പ്പൊ ഒറങ്ങുമ്പോറങ്ങട്ടെ
പിന്നെ വെള്ളങ്കുടിച്ചട്ടെ നടന്നാ ആ എന്താണ് വെ നിസ്കാരതൊടങ്ങിയാ
ആ ഉമ്മ നിസ്കരിക്കാണെനിക്കെയ് അപ്പൊ കയറു കയറൂ പറീം അപ്പൊ കയറുമ്മ നിസ്കരിക്കാണ് പാത്തുന്നിസ്കരിക്കണം ബർഞ്ഞിട്ടങ്ങനെ എർങ്ങിപ്പോവും
ആം നിസ്കരിക്കിനിസ്കരിക്കി അന്റെ സിയാൻകുട്ട്യോക്കെ എപ്പനിസ്കരി ക്കാൻ തൊടങ്ങീന്നറിയോ
ഉം ഉം കട്ടിലിന്ന് എറങ്ങാനറീം കേറാനറീല്ല
ആ അള് ഹൈറ്റില്ലല്ലോ
ഉം ന്നട്ട് മറ്റതില്ലേ വൾടെ തുണി വെക്കണ കൊട്ടാ തുണി വെക്കണ കൊട്ടനെ അടീന്ന് വൽ ച്ചിട്ട് അയ്ന് മേലെ കേറീട്ട് കട്ടിലീ കേറി വരും
ഇവിടേം അങ്ങനതന്നെ അവന്റ തുണി വെക്കണാ കൊട്ടീല് കേറി നിന്നിട്ടാ കേറ അവനും കേറാൻ കിട്ടില്ല ഇപ്പൊ കൊഴപ്പില്ലാ ങ്കിലും മ്മ്ഹ് അതാവുമ്പള്പ്പം കേറാലോ ഉം അതാവുമ്പോ വേഗം കേറാലോന്നും ബിചാര്ച്ച്
പ്പത്തിരി മേലിഞ്ഞൂ പച്ചേ ത്തിരി ഹൈറ്റ് വെച്ചപോലി
ഉം മെലിഞ്ഞു ഹൈറ്റ് വച്ചു അതെ വെയ്റ്റൊക്കെ സെയ്‌മാണ്
ഉം
ന്തായാലും ബുക്കൊക്കെ കീറിക്കുണു കളിക്കാണ് എന്തോണ്ടാ കളിക്കണെന്ന്റിയോ എന്റെ ബുക്സ് ബുക്കിനെക്കെ കീറിച്ചു ഉം കീറിച്ചിട്ടവൻ കാറ്റ് വീശി കൊടുക്കുണു ഞ പി എസിക്ക്
ഉം
ബയോളജിപ്പതാ ഒരുവിധം കംപ്ലീറ്റാവാനായി അതിന്റെ സന്തോഷ ത്തിലാണ് ആ പരീക്ഷേയ്താൻ ത് കഴ്ഞ്ഞിട്ട് ഹിസ്ട്രി എട്ക്കണം അത് കംപ്ലീറ്റിയ്യണം അങ്ങനെ
ഉം ഉം
വീട്ടില് പോയാ പഠിക്കാനൊക്കെ വിചാരിക്കും പക്ഷെ വീട്ടി പോയാ ഒറക്കം കൂടുതല് പഠിക്കാനേ സമയങ്കിട്ടില്ല
കുടുംബശ്രീന്റെന്തൊക്യോ നിന്നെക്കൊണ്ട് എഴുതിക്കണംന്നൊക്കെ പറഞ് എഴ്തിയ
ഓ ഇല്ല അമ്മായൊന്നും പറ പിന്നീട് ഒന്ന് പറഞ്ഞതാണെ ഞാനവിടെണ്ടാര്ന്നു ഞാനെഴുതി കൊടു
അത് പഞ്ചായത്തിന്നെന്തിക്കോ വാങ്ങണത്രെ
ആ അതില്ല്യെ ഇവര്ടെ ബുക്കില്ലേ അത് പഞ്ചായത്തി കൊടുക്കണം അങ്ങനെ എന്തൊക്കെയ ഉണ്ട് പക്ഷെ അങ്ങനെന്തിക്കോണ്ട് പക്ഷെതുവര് നേർത്തെ ഞാ വേര്ണ്ട്ന്നോളട്ത് പറഞ്ഞ സ്ഥിതിക്ക് നേർത്തെ ചെയ്തതണെ ഞാനെഴുതുവായ്ര്ന്നു ത്പ്പെന്താ പണി എളുപ്പോവാണ് സിംമ്പളായിട്ടെഴ്തി കൊടുക്ക
ഉം അവരിക്കതിന് വയ്യ
ഉം ആ അതൊന്നുഅല്ല അവർക്കാർക്കുപ്പാവശ്യല്ല
എന്റയുമ്മ പതിനൊന്നായിരത്തി മുന്നൂറ് കൊടുക്കണംന്ന്
ആഹ
നിന്റെ ഉമ്മുമ്മ ഒമ്പതിനായിരത്തി എത്രയോ മുന്നൂറാ ചില്ലറയോ? അങ്ങനെ മൊത്തം മുപ്പത്തിമൂന്ന് കൊടുക്കണം സീൻത്താത്ത പത്തായിരം അങ്ങനെ
ഒ സീൻതാത്ത പറഞ്ഞാ കമർമമായ
അവര് അന്ന് വയ്യാണ്ടൊക്കെ കടന്നിട്ട് കൊടുത്തില്ലാലോ ഉം അങ്ങനെ പറയുന്നു.
ഉം
എന്തെങ്കിലൊക്കെ സംസാരിക്കാം പോ നടന്ന്
ഞാൻഅതാ ചോദിക്കുന്നത് ഇതൊക്കെ കൂടാൻ പറ്റ
ഓ ഇതൊക്കെ പറ്റും ഒ ഇതിനെ കുറിച്ചൊക്കെ കൂടാ അവിടെ വേറെ താത്തന്മാര് പറയണ്ട്.
ഞാൻ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ചു നോക്കി അതില് എന്താണ് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങള് പറയാൻ പറ്റില്ല. ആ ആണ് കുറച്ച് പിന്നെ ആ വിദ്യാഭ്യാസഎഡ്യൂക്കേഷനെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല. പിന്നെ ഉം ഉം ഉള്ളത് വാല്യൂ വാല്യൂ ഇല്ല അതെ അങ്ങനെ കൊറെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ എല്ലാം വായിച്ച് നോ ടാസ്ക് ടാസ്ക് എടുത്തതും ഇൻസ്ട്രക്ഷൻ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് പറഞ്ഞു ഞാനത് ഫസ്റ്റ് വായിച്ച്. നോക്കി.
ഉം
എ എ
പത്ത് മിനുട്ട് കുട്ടി ഉറങ്ങൊന്നുംഇല്ലാ ഉച്ചക്ക്
ഞാൻ അവനെ രണ്ട് മണിയായാൽ ഉറക്കും അത് പിന്നെ അങ്ങനെയാണന്ന് ഒരു നാല് മണി നാലരക്ക് എണീക്കും
ഉം.
കറക്റ്റ് ടൈമാണ് ഇപ്പൊ ഒ കണ്ണിൽ ഉറക്കം പോലുംല്ല ആ സമയത്ത് ഞാനിരുന്ന് പഠിക്കാൻ നിന്നാൽ കറക്റ്റ് ക്ക്റ്റാട്ട് എനിക്ക് ഒരു ഒന്ന് ഒന്നര മണി കൂർ ബൈഹാർട്ട് ചെയ്യാൻ പറ്റും അല്ല ഇവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ബു ക്കിൽ പിടിച്ചു വലിച്ച് അത് ചെയ്ത് ഇത് ചെയ്ത് സമ്മതിക്കില്ല. പിന്നെ വെറുതെ ഒരു അരമണിക്കൂർ കടക്കുംട്ടാ ആ ഇതിപ്പോ ആ ഒ കെടന്നില്ല ഉച്ച ക്ക് എന്നുള്ളത് വേണ്ടുന്ന മൈന്ഡിനെ ബോധിപ്പിക്കാൻ വേണ്ടിട്ട് ഉറങ്ങി ഞാൻ ഉറങ്ങീന്ന് പറഞ്ഞു പറഞ്ഞു കിടക്കും. ഇട്ട് ഉറങ്ങിൽ സമയം ഉള്ളോൽക് പട്ടേ കിടക്കും നാല് മണി ആായ നാലുമണി ആയാ നാലുമണി വരെ കിടക്കും.
ചോറും കറിയൊക്കെ ഉമ്മ വയ്ക്കുവല്ലേ നീ നീ
ഇല്ല ഞാൻ തന്നെ.
ഗ്യാസില് തന്നെല്ലേ?
ഗ്യാസില് അടുപ്പൊന്നും കത്തിക്കലില്ല ഉം ഗ്യാസ് നോക്കി നോക്കി നോക്കി ഉപയോഗിക്കണം.
രാവിലെ നോർത്ത വയ്ക്കൂലേ ചോറ്.
ആ രാവിലെ എണീറ്റതും ആദ്യം ചോറിൻ അറിയിടും അതിനു ശേഷം വേറെ എന്താ വെച്ചച്ച് ആ ചോറിൻ അ രിട്ട് പിന്നെ ചായ ചായ മൂന്നാൾക്കും
അവളൊന്നും ചെയ്യില്ലേ?
ഓ
ആഹ ഒരാൾ ഒരു പണി ചെയ്യുമ്പോ വേറെ ഒരാൾ വേറെ പണി ചെയ്താ വേം കഴിഞ്ഞു.
അതെ അതൊക്കെ പതിനൊന്ന് മണി പതിനൊന്ന് മണിക്ക് ഞാൻ വർക്ക്ഔട്ട് ചെയ്യാൻ കേറും അതിനുള്ളിൽ എല്ലാം കയും അതായത് പത്ത് മണി പത്തരക്കുള്ളിൽ കഴിയും. ഉം എല്ലാം കഴിയും നിങ്ങളെപ്പോ നിങ്ങളെ പോലെ എന്തായാലും വൈകിക്കില്ല അതെ ഉം
ഉം ഉം
നിങ്ങളിപ്പോ എന്താണ് ന്ന് ന്ന് ചെയ്ത് ചെയ്ത് ചെയ്ത് ഉച്ചയാവുംല്ലേ
ഉം
ഉം വല്ല ചെയ്തിട്ടാണ് വേഗം ചെയ്യ് അപ്പൊ ഞങ്ങളെപ്പോലെ ഇങ്ങെനെ ഫ്രീ ആയിട്ടിരിക്ക
അഴിന് വെറും വട്ടത്തിരിച്ചിലാണ് എന്താ ചെയ്യാ എതാ ചെയ്യാ ആഹ അതാണ് പിന്നെ അവര് കൂട്ടം കൂടാൻ വന്ന അവടെ കൊറേ നിക്കും ഇവര് കൂട്ടം കൂടാൻ വന്ന അവിടെ കൊറേ അങ്ങനെയൊക്കെ അവിടെ പിന്നെ ആരും വര ഇല്ല്യലൊ ലെ
അതെ ഇവിടെ ആ എല്ലാവരും അവനവന്റെ കാര്യം നോക്കിയിട്ടിരിക്കണാണ് തല്ലേ
അതാണ് നല്ലത് ഞാനിപ്പോ ഒരു നായി ഇപ്പോ ഭയങ്കര മെക്കട്ട് വരല് അത് നായി ഇങ്ങനെ ഫ്രണ്ടി ക്കൂടെ ണ് പോ നായിയെ പറഞ്ഞില്ലേ അങ്ങനെന്റെ വിട്ട് വന്ന് ഞാൻ ഓടി അങ്ങനെ പേടിച്ച്
അവിടെ പേടിയില്ലാത്ത നായി
അത് കഴുത്തില് ഇത് ഇട്ടിട്ട് നടന്നില്ലേ കൊറെ ഒരു നായി
ആ കൊടൊ
അതൊക്കഴിച്ചു അതിപ്പോ ഭയങ്കര വല്യ പിന്ന വരട്ടണു
ത്തേ കൂടി പോവുല്ല ഇവിടെ ഒരു ഇവിടെ ഒരു നാഴിണ്ട് ടോമി പറഞ്ഞിട്ട് അവനോട് മാത്രം ഇപ്പൊ അടുത്ത പോയിനിക്കുന്നല്ലാണ്ട് വേറെ ആ വേറെ ഒരു നായി ആണെങ്കിലും അടുത്തുകൂടെ പോവില്ല ഞാൻ പെട്ടെന്ന് അവര് വന്ന് മുട്ടിയാലേ നമുക്ക് തൊടാനും കൂടി പറ്റാത്ത വർഗം ആണത്
ഉം
ഇക്ക് വയ്യ ഞാൻ ഒന്നും മെരുങ്ങാൻ മടിയുള്ള ആളാണ് അയിന്റെ ഇടയില് അതിനെ തൊട്ട
ഞാൻ അയിന്റെ കൂടെ പോയതല്ല ഫ്രണ്ടി കൂടെ പോണു അപ്പൊ നാഴിഎന്ന് പറഞ്ഞില്ലേ അതങ്ങനെ എന്റെ മേല്
ഓ കുട്ടി കുട്ടി നിന്റെ കുട്ടിയണെന്ന വെറു ഇത് പൊറത്തിറങ്ങി നടക്ക താണ് ശ്രദ്ധിച്ചോ കുട്ടികളിനെ ഒക്കെ ശ്രദ്ധിച്ചോ കണ് നോക്കിക്കൊണ്ടേ നടന്നൊ. പുറത്തു വിടണ്ട ഇതിപ്പോ ഇവിടെ പറഞ്ഞ ഗേറ്റ് തുറന്ന എന്റെ കുട്ടി പോ അതെ നടത്താണ് ഉം ഇവിടെ എന്റെ കൂട്ടി ഒന്നും പൊറത്തേക്ക്. ഒറ്റക്ക് പോവില്ല അത് കാരണം പിന്നെ കൊഴപ്പില്ല ആഹ അതെ ആഹ പിന്നെ നോക്കട്ടേ ട്ടാ ഇല്ല ആയിട്ടില്ല വേറെ എന്താണ്
ഉ ഇന്നലെ അവള് സജിന്റെ വീട്ടിൽ പോയി അയ്യേ പോണന്ന് വിചാരിച്ചല്ല അപ്പളേക്ക് ഇങ്ങനെയില്ലേ
അതെ അതെ ഇനിയിപ്പോ എങ്ങനെയ പോവാൻ
നാലഞ്ചു മാസായ പോ..
ഒരുവിധം ആവട്ടെ ആഹ് ഒന്നൊന്നര മാസം തന്നെയല്ലേ ഉള്ളൂ ഇപ്പൊ മൂന്നല്ലേ
ഉം പോവാന്നൊക്കെ വിചാരിച്ചാണ് അത് കഴിഞ്ഞ മാസം കൂടിട്ട് പോകാന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കല്ലേ ഇത്
ആ ആ ഓ അക്ഷിയ ഓ എന്താ സജിത താത്തന്റെ അവിടെ പോയത് വെറുതിയാ
ഞാൻ പോയില്ല ഇന്നലെ അവള് വെറുതെ ഇവിടേക്ക് വന്നേ അപ്പൊ പാത്തു ബൈ ക്കില് പോണം വണ്ടിട്ട് അവര് അവൾ കൊണ്ടു പോയി ഉച്ചക്ക് എന്നിട്ട് നാല്. മണിക്കാ വന്നെ
ഇക്ക വന്നിട്ടുണ്ടോ
ഓ അവൾടെ ഇക്ക ഇവിടെ ഇണ്ടല്ലോ പോവാനായി വി സക്ക് കൊടുത്തിട്ടുണ്ട് വന്നിട്ടില്ല പെട്ടെന്ന് പോകും വിസ വന്നാ പോവും
കൊറച്ചായോ വന്നിട്ട്
വന്നിട്ട്
ഞാൻ അറിഞ്ഞില്ല അന്ന് വന്നു പർഞ്ഞ്ക്ണ് ആ ഇൻക്കൊരു ഹേയർപിന്ന് ഒക്കെ കൊണ്ട് കൊടുത്തയച്ചിട്ട്ണ്ട് ഉള്ളോഹ് ആഹ് ആഹ്
പിന്നെ ഇവിടെ കൊറെ പണിക്ക് പോയി വണ്ടി ഒട്ടാനൊക്കെ ദൂര സ്ഥലങ്ങളിലൊക്കെ ഉം ഇപ്പൊ പോണില്ലാ
ഉം ഏ ഇനി പോണില്ല
ആ അവിടെക്ക് യ് പോണുണ്ട് വിസി അടിക്കാൻ കൊടുത്തിട്ടുണ്ട്
അങ്ങനെ
ഹ്മ്മ് പെട്ടെന്നായിരിക്കും ഇന്നലെ അവര് വന്നിട്ട്ന്നിട്ട് അവിടെ കറങ്ങാൻ പോണണ്ട് പാലക്കാട് അവിടെ പോയി
അല്ലെങ്കിൽ നീയും കൂടെ പോണതല്ലേ
ഉം അത് കല്യാണം കഴ്യാത്തൊപ്പൊ ഇപ്പൊന്നും എവിടെയും കൂട്ടീട്ട് പോണില്ല കല്യാണം കഴിഞ്ഞില്ലേ ഇല്ലെങ്കി എന്തുംമേടിച്ചുതരും ഡ്രസ്സൊക്കെേമേടി ചെരി ഇപ്പൊ കല്യാണം കഴിഞ്ഞില്ലേ അപ്പൊ കെട്ടിയോനില്ലേ ഹ്ഹ്ഹ്
ആ അത് ശരിയല്ലേ ഹസ്ബൻഡ് ആയില്ലേ ഉം
എന്ത് എടുത്ത്തരും വേടിച്ചു തരും ഒക്കെ ചെയ്യും പാത്തൂനാണ് ഇപ്പോ എല്ലാം മേടിച്ച് കൊടുക്കും പാത്തുവിന് ഉടുപ്പായിട്ടും കഴിക്കാനും
പിന്നെ കുട്ടിയോ പെൺകുട്ടിയല്ലേ
ഉം ജേഴ്സിയും പിന്നെ വരുമ്പോ എടക്കടക്ക് ഉടുപ്പ് എടുത്തിട്ട് വരും അതീ കഴിക്കാൻ കൊടുക്കും മേടിച്ചിട്ട് വരും ഉം
സമയം നോക്കട്ടെ
ഉം ആയിട്ടില്ല കൊറച്ച് ഉം ശരിന്നാ ആയി ഇഹ്
അയാ- താത്ത വിളിച്ചിട്ട് പറഞ്ഞ് പതിനൊന്ന് വരെ സംസാരിക്യാ കൊഴപ്പില്ലാന്ന്
ആ കൂടുതലാവാ കൊറയാൻ പറ്റില്ല
ആ ശരിടാ എന്നാ ഞാൻ പിന്നെ വിളിക്കാം ഹ്മ്മ്